ആഹ കേൾക്ക്ന്ന് എന്തൊക്കെയാ
ക്കെ നല്ല വിശേഷം
ഉം ഉണ്ടാക്ക ഇവിടെ സുഖം അങ്ങനെ പോകുന്നു
രാവില രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞോ
ഓ രാവിലെ മക്കളൊക്കെ പോയി
ആഹ അയ്ശരി
ഉം നേരത്തെ വിളി വീട്ടിലാരുല്ല ഞാനന്നെ ഒള്ളൂ നേത്തെ വിളിച്ചളാനല്ലേ
ആണോ ഓർമ്മ കിട്ടിന്നില്ല കാരണം എല്ലാർക്കും കൊറ കൊറേ കോളുകൾ ഉണ്ടായിട്ടേ മോള് മോള് വന്നിട്ടേയ്
ആഹ ആണ് തോന്ന്ന്നു ഉം പിന്നെ എന്താ പിന്നെ ആഹ ആഹ് പനീം തലവേദനീം കൊറച്ച് ടൈമൂടി ഇണ്ട് പോവാന് അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലില് പോവാന് അപ്പൊങ്ങനെ ന്നതാണ്
ആഹ അത് ശരി അപ്പൊ പണീന്റെ ഇടേകൂടെ ആാണ് ഇപ്പ ഈ വിളില്ലേ
ആഹ പണിയില്ല പണികളൊക്കെ കഴിഞ്ഞണ് ഞാന് ഹോസ്പിറ്റലില് പോവാൻ നിക്കാണ് പനിയാണ് അപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാന്ന്ള്ളനെലക്ക്
ആഹ ആഹ അത് ശരി
ഉം പിന്നെന്തൊക്കെ
പിന്നെ തറവാട് എടുത്താണെന്നല്ലേ പറഞ്ഞത്
ആ അടുത്തന്നെ കൊറച്ച് താഴെയാണ് മുറ്റത്തന്നെ കൊറച്ച് വിളിച്ചാതി
എത്ര കാലം താമസിച്ചു അവിടെ അവിടെ
അവിടെ ആറ വർഷം
ആ അപ്പോഴേക്കും വേറെ വീട് കറ്റി
ആ വേറരുച്ചി പിന്നെ അവര് വിടെ ആയിരുന്നു പിന്നെ തറവാട് പിന്നെ ആ വീ പഴ വീടല്ലോപ്പൊ പിന്നെ അളച്ചൻ വേറെ വീടെടുത്തതാണ് വേറെ കൊണ്ടിടുത്തരി ആ ഞങ്ങളടെ തറുവാട് കുറച്ച കുറച്ച കൂടി കുറച്ച് ദൂരെയാണ് കല്യാണം കഴിച്ചച്ച് കൊണ്ടുവന്ന വീട ആ വീട്ടില് ഇപ്പോ ആരുല്ല പഴയ വീടാണ് അപ്പൊ പിന്നെ ഇടച്ചങ്ങളെ വീ അതിന്റെ അടുത്തേക്ക് വേറെ വീടെ എടുത്തതാണ് പമീക്ക ത ആനിയ എന്റെ വീട്ടിലാണുള്ളത്
ആ ആ ആ ആ ആയി
ഉ ഉം ഉം ആ അവിടെ ആരും നിക്കലില്ല പഴയ വീട്ടിൽ ആരും നൽക്കാറില്ല അത് പറയാ ഇങ്ങീടാണ് അപ്പൊ പിന്നെ അത് നന്നാക്കാൻ നിന്നിട്ടില്ല വേറെ എടുക്കാന്നുള്ളത് നിനക്ക്
ആ വി പഴയ പിന്നെ എങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടുന്നൊക്കെ നല്ല സ്വഭാവമല്ലല്ലോ ഉമ്മാന്റെക്കെ
ഓ കൊഴപ്പില്ല ഇങ്ങനെ പോന്ന് അങ്ങനല്ല ആ സ്വയം സ്വന്തം ആവലല്ലോ ഒന്നാലും ആ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പല്ലരും എങ്ങനെയാണ് പോയി ആ നമ്മക്ക് ചെറുതായിട്ടൊ കൊള്ള ചെറുതായിട്ടൊക്കെ ഉണ്ടാവല്ലോ നമ്മളരു
ഇത് അങ്ങനേ തന്നെ
ആ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല അപ്പൊ കൊഴപ്പത്തിലൊന്നുംശ്നങ്ങളൊന്നും ഇല്ല ഇനി പുറമക്കൊ ഒരു പ്രശ്ന നമ്മള ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങന
ആ ആ ആ അയി ശരി
ഉം
അങ്ങനെയൊന്നുംല്ലാത്ത വീടുകളില്ലല്ലോ
ഇല്ലല്ലോ ആ മനുഷ്യന്മാരല്ലേ നമ്മിപ്പോ നമ്മളെവന്ത മക്കളോടന്നെ എങ്ങനെയൊക്കെയാ പെരുമാറണ്ട് അപ്പം വേറൊരാള് പറയുമ്പോ നമ്മുക്കതൊരു മനസ്സക്കൊരു ഇതായിരിക്കുമല്ലോ സ്വന്തം സ്വന്തംമാരോ അല്ലാതിരിക്കുമ്പോ
അതെങ്ങനെയും സ്വന്തം മക്കളെ പോലെ കരുതാൻ കഴിയില്ലേനു
കയ്യില്ല ആ
പിന്നെ നമ്മക്കും അങ്ങനെ തന്നെല്ലേ നമ്മ എല്ലാം രണ്ട്ഭാഗം രണ്ടു ഭാഗം ചിന്തിക്കണ്ടേ
ആ ഞമ്മളമാർ നമ്മള എന്തെല്ലാം പറഞ്ഞ ഞമ്മളത് മറന്നു പോകും നമ്മള് വിമ്മക്കത്മ്മക്കത് വേദന ആയിരിക്കൂല പറയുന്ന സമയത്ത് കരിഞ്ഞാലും പിന്നെ നമ്മളത് മറക്കും മറക്കും ആ ക്കവാതെ
ഇത് നമ്മൾക്ക് ആ മനസ്സിലാകശം ഇങ്ങനെ തോന്നും അതാണ് ഇല്ല ഇല്ല ഇല്ല ഇല്ല അതേപോലെ തന്നെ തിരി ചില
ആ അതേപോലെ തന്നെ അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും സ്വന്തം മക്കൾ ചെയ്യുമ്പോ ഒരു പ്രശ്നമായി തോന്നൂല അവ അങ്ങനായിരിക്കും ആ
അതെ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ
ഉം അത ഏതായാലും കുഴപ്പ ന്നല്ലാതെങ്ങനെ എല്ലാരും നല്ല ആൾക്ക് പോട്ടെ ആ അതന്ന
അതെ അങ്ങനെത്തന്നെയല്ലേ വേണ്ടത്
ആഹ അതന്നെ
ആഹ
ആ അതന്നെ കൊറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി കണ്ടില്ലന്ന് ഇതാവേണ്ടി വരും കുറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പം കൊഴപ്പം ഇണ്ടാവൂല ആഹ അതെ അപ്പം കൊഴപ്പംണ്ടാവൂല
അതെ അങ്ങനെ വീട് അങ്ങനത്തെ വീടല്ലേ സ്വർഗംന്ന് പറഞ്ഞല്ലേ
ആ അതെ ഉ പിന്നെ പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ജ്യേഷമര ഒക്കണ്ടോ ഹസ്ബൻഡന്
ആഏ
ഉ
ക്ലിയർ കുറവുണ്ടല്ലോ നെത്യ പ്രശ്നം ല്ലോ കേൾക്കുന്നുണ്ടപ്പോ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
ആ ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ആ ആ ശരി ഏ ശരി.
ഉള്ളിക്ക് റേഞ്ച് കൊറവാണെ, ഉം ങ്ങട് പൊറത്ത് ത്തു വരണം വീടിന്റെ.
ഏ അ ശരി പറഞ്ഞത് ക്ലിയർ കുറവുണ്ടായിരുന്നു ആ.
ആ ആ അപ്പൊരു കൊറവ് എന്നിട്ട് ഇതില് വർക്ക് ചെയ്യാനായിട്ട് കൊറെ എത്ര കാലായി?
ഞാനോ ഞാനിപ്പ തൊടങ്ങുന്നേ ഉള്ളൂ.
ഉം ഞാനും
ഇന്നലേം മിനിയാ ആ ഇന്നലെ മിനിയാന്നോ ആ അതെ
നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയണ കേട്ടു.
ആ അതെ.
ഒരുപാട് സ്ത്രീകൾക്ക്ല്ലേ.
ഉം ഉം
ആ
പിന്നെ
ഒരുപാട് ഓൺലൈൻ ജോബുകളൊക്കെ നോക്കിയ ആളാണ് ഞാന്.
ഏ ഞാനങ്ങനൊന്നും ചെയ്യാറില്ല അങ്ങനെ പൊതുവേ അങ്ങനൊന്നും ഇല്ല. എങ്ങനെ താത്തെങ്ങനെ? എനിക്കിഷ്ടാണ് ഇപ്പ അങ്ങനെ മോൻ ചെറിയ മോനിപ്പ അംഗനവാടിലൊക്കെ പോയി തുടങ്ങിയ അപ്പോങ്ങനെ എനിക്ക് തോന്നു എന്തെങ്കിലക്കെ ഒന്നു ചെയ്യണം എന്തെങ്കിലൊക്കെ ഒന്നു അങ്ങനെ ഒരു ഇത്ങ്ങ തുടങ്ങി ഇങ്ങനെ നി ക്കപ്പളാണ് ഇങ്ങനെത് വന്നത് ഇനി എന്തെങ്കിലും ഒക്കെങ്ങനെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു തയ്യലായിട്ടോ അങ്ങനെ അമ്മക്ക് ഒതുങ്ങണ ചെറിയ ചെറിയ ജോബ് ഉണ്ടല്ലോ ഓര് ഞമ്മളെ വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ഒരു സൈഡായിട്ട് ചെയ്യാൻ പറ്റണ പിന്നെ മക്കളെ നോക്കണം ജോലി ചെയ്യണം അതൊക്കെണ്ടല്ലോ ഞമ്മക്ക് എല്ലാംകൂ അതിന്റെ എടയില് നമ്മക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു, ആ. അവര് അതൊരു വേറൊര് അതന്നെ ചെറിയ ഇതായാലും ഉം ഉം.
പത്ത് രൂപയാണെങ്കില നമുക്ക് കിട്ടുമ്പോ അതൊരു വേറെ രസാ.
ആ അതന്നെ. അതന്നെ നമ്മക്ക് നമ്മക്ക് ആ അവര് തരാഞ്ഞിട്ടല്ല എന്നാലും ഞമ്മക്കൊരു
ആ തെരി തെരീന്ന് രണ്ട് നാല് വട്ടം ചോദിച്ചാലല്ലേ ഒരു വട്ടം കിട്ടുള്ളൂ. ആ ഇത് നമ്മുക്ക് നമ്മടെ ഗൂഗിൾ പേക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ നമുക്കൊരു സന്തോഷം അല്ലേ അവിടുന്ന് ഇവിടന്ന് ഇങ്ങനെ കിട്ടുമ്പ. ഞാ അതെ ഞാൻ സ്പ്രിംഗ് വേലൊക്കെ ജോ സ്പ്രിംഗ് വേലൊക്കെ ചേർന്നായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊന്നും കൊറെ കാലം കുറച്ചൊക്കെ ചെറിയ കാര്യോക്കെ കിട്ടി പിന്നെ അത് നിർത്തി അത് പൊ ട്ടീന്നൊക്കെ പറഞ്ഞപ്പോ ഞാനത് ഓഫ് നിർത്തി പക്ഷെ ഇപ്പോഴും അത് തുടർന്ന പോണ്ട്. ഇപ്പതിനെന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്.
ഉം ഉം ഉം പെട്ട് പോയാ പിന്നെ പണി പോവും
അതെ പിന്നെ സ്റ്റാറ്റസ് വർക്കുകളൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ പ ചെറിയ ചെറിയ എമൗണ്ട് കിട്ട്വേം ചെയ്തരുന്നു. അതൊരു രസാണ്.
അതെ ചെലരടെ വിജയിക്കും.
അതെ അതെ ചേലോവര് വിജയിക്കും. ഇപ്പൊ ഈ ഒരു കാര്യേല് എന്റെ ഫ്രണ്ട് ഇങ്ങനെ കൊടുന്നതാണ് കാര്യ അങ്ങനെ ഒരു സംഭവുണ്ട്. ഫോൺ വിളിക്കാനും ഫോൺ എ ഫ്രണ്ട്ന്നൊക്കെ പറഞ്ഞപ്പോ എങ്ങനെണ്ട്ന്നു നോക്കാം. അറിയാൻ വന്നതാണ് അപ്പോ നല്ല രീതിൽ പോട്ടെ.
ഉം ഉം അതെ വേറെ പിന്നെ ഉ
വേറെന്തൊക്കെ
വേറെന്താ പിന്നെ ഉ അങ്ങനെ പോണ് മക്കളെ സ്കൂളിലൊക്കെ പ... തെർക്കലും ബാഗ് വാങ്ങാനും ബുക്കും എല്ലാംക്കെ റെഡിയായി ബാഗും ബുക്കും ഒക്കെ വാങ്ങാലൊക്കെ കഴിഞ്ഞില്ലേ..
ഓ കൊറെൊക്കെ റെഡിയായി ഇനി പൊതിയൻ ഇന്നുണ്ട് ഇന്ന്. രാവിലെ ഒരു ബുക്ക് വേണംന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തിരക്ക് കൂടെ വേഗം പൊതിയൊക്കെ എടുത്ത്. പൊതിഞ്ഞു നെയ്സിലിപ്പൊ പൊട്ടിച്ച് വേഗം എഴുതി വിട്ടു. കൊറെ പൊതിഞ്ഞഞ് വെച്ചരുന്നു അതില്. ഹിന്ദിയുടെ ടെസ്റ്റ് ഇന്നലെയാണ് കിട്ടിയത് അപ്പൊ അയിന് പിന്നെ. അത് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ലാ അപ്പൊ അതൊക്കെ പൊതിഞ്ഞ് വേഗം വിട്ടു. രാവിലെ ഒരു തിരക്കാ
അതന്നെ ഓലോ ഓരോന്ന് പറഞ്ഞ് സംശയമായി.
ഓരുപ്പോ നൂറ് സംശയങ്ങളാണ്. പിന്നെ വാട്ടർ ബോട്ടിൽ,,,. പോലെ ഒരാള് നല്ല ഭംഗിയിലുള്ള വാട്ടർ ബോട്ടിൽ വാങ്ങിട്ടാകും വാങ്ങി ഇവിടെ വന്ന്.. പിന്നെ രാവിലെ ഇങ്ങനെ വാങ്ങി കൊടുന്നത് പിറ്റേദിവസം സ്കൂളക്ക് ഫസ്റ്റ് ദിവസം. തുറന്നപ്പോ വെള്ളം നിറച്ചപ്പോ അതിന് ചെറിയ ലീക്ക്.
ആ ഇവിടെ അതേ സംഭവം സംഭവം അതന്നെ കൊണ്ടുവന്ന് അന്ന് എൻറെ മോന് തായ. കിട്ടതാണ് ഇപ്പൊ ചെറിയ മോനെ. താഴേക്കൊന്ന് വരണമെന്ന്...
അൽ ലീക്ക് കണ്ടപ്പോ വേഗം പിന്നെ കൊണ്ടോയി. അ കൊറച്ച് ദൂരെ പോണം ബസിന് പോണം അവിടെ കൊണ്ട് പോയിഈ.. മാറ്റികൊടുന്നു അവന് സ്കൂളിട്ട് വരുമ്പോഴേക്കനെ വേറെ കുപ്പിയിൽ കൊണ്ടോയി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത്. അയില്. അത്ത് വന്നപ്പോ നല്ല ഭംഗിയില്ല കുപ്പി കണ്ടപ്പോ നല്ല സന്തോഷമായി പിറ്റേ ദിവസം എന്ത്തു രസം ഉണ്ട് ന്നോ രസുണ്ടെന്നോ. വെള്ളക്കെ കൊണ്ടുപോയി നമ്മൾ കഴുക.. യിലേക്ക് അല്ല കുപ്പെള്ളം കൊണ്ട് പോകാൻ കഴുകിയപ്പോഴ ഫുൾ.. പൈന്റ് ങ്ങട്ട്പോയി അതിന്റെ ഉള്ളിലത്തെ മോളിത്തെ അപ്പൊ ന്ന... ല്ലഭംഗില്ല കളറുകൾ ഇങ്ങനെ തളക്ക ഒരു ഗ്ലേസിങ്ങിലെ ഒരു കളറായിരുന്നുട്ടോ.. അപ്പൊ കഴുകി കഴിഞ്ഞപ്പോ ഫുള്ളാണ് ക്ലീൻ ആയി. സാധാ നമ്മളെ വെള്ള കുപ്പിയില് വെള്ള കളർ അങ്ങനെ ആയില് അത് വേണ്ട അതൊരു സ് അതൊരു സ്മെല്ലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട്അതും കൊണ്ടയില്ല
ഉം എന്റെ മോള് ഇതേ പോലെ ഒന്ന് താഴട്ട് അപ്പൊ ഞാനത് കൊണ്ട ചെറ നമ്മൾക്കുള്ള മിസ്റ്റേക്ക് തന്നെയാണ് എന്നാലും അത്കണ്ട് പൂതി കഴിഞ്ഞിട്ടില്ല അങ്ങന ഒരീസം വൈകുേന്നരം കൊണ്ടുവന്ന് പിറ്റന്ന് രാവിലെഞാൻ കൊണ്ട്കൊടുത്തുഓൽക്കിഞ്ഞി മാറ്റി കിട്ടി എങ്കിലോ എന്ന് വിചാരിച്ചു അപ്പൊ ഓരേഏതായാനും മാറ്റി തന്നുഓൽക്ക് അറിയാം ഞാൻ പറഞ്ഞ് നള വീണതാണെന്ന് മനസ്സിലായി ചെറതായിട്ടൊ ഒന്ന് വീണട്ടുള്ളൂ അങ്ങനെ വേറൊന്ന് തന്നു അതുകൊണ്ട് ഒലപിറ്റേന്ന് പോയി അത അതും അങ്ങെ തന്നെ പിന്നെ
ശരി ആഹ ആയിക്കോട്ടെ എന്നാ ഓക്കെ ഓക്കെ ഓക്കെ